ഹലോ കേക്കാമോ
ആഹ് കേൾക്കാം കേൾക്കാം
ആ എന്തെടുക്കുവാ
ഞാൻ ഉച്ചകത്തെ ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുവാ
ആണോ അപ്പൊ കാപ്പികുടിയൊക്കെ കഴിഞ്ഞോ
ആ കാപ്പികുടി കഴിഞ്ഞു നിങ്ങളെ
ആണോ ആഹ് ഞാൻ ദേ ഇവിടെ ഇപ്പ ചുമ്മാതിരിക്കുവാണ്
ഓ പണിയെല്ലാം കഴിഞ്ഞോ
പണിയെല്ലാം കഴിഞ്ഞിട്ടില്ല എന്തേലും കുറച്ചൊക്കെയുണ്ട് ബാക്കിയുണ്ട് അപ്പം ഞാൻ കൊറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ചെയ്യാന്നോർത്ത് ഇങ്ങനിരി
ഓ ഫുഡ് കഴിച്ചാ
ആ കാപ്പി കുടിച്ചു അവടോ
ആ ഇവിടെ കഴിഞ്ഞു ചായ
ആ ആ മാരീഡ് ആണോ അതോ
ആ മ്യാരീഡാണ് മ്യാരീഡാണ്
ആഹ കുട്ടി ഉണ്ടോ ആ അതെ അതെ അതെ അതെ കുട്ടിയുണ്ടോ ആ എന്തെടുക്കുവാ ഒരാളെ ഉള്ളോ എന്തോ ആ ഉണ്ടൊണ്ട് ആ എനിക്ക് ഒരു മോളാ ഉള്ളൂ അവള് എൽ കെ ജി പഠിക്കുവാ
ആ തന്നെ എനിക്കും
ആ ആ സ്കൂളിൽ പോയോ
ആ സ്കൂളി പോയി
ആ ഹ അപ്പൊ ഫുഡ് കൊടുത്ത വിടണോ അതോ ആ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടേ ആണോ ആഹാ ഹാ ആ ഉം ഇവിടെ സ്നാക്സ് മാത്രം എന്തേലും കൊടു
ആഹ അല്ല ഇപ്പൊ വർ ക്ക് ചെയ്യുന്നുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് ഞാൻ ഇന്ന് പോയില്ല ഇന്ന് ലീവ് ആയിരുന്നേ
ഓ ഓ ഓ ആയിക്കോ ഓക്കെ
പിന്നെന്തുണ്ട് ആ അവള് എൽ കെ ജിലാ പഠിക്കുന്നത് അവർക്കപ്പം കെ ജി ലാ പഠിക്കുന്നേ അവർക്കപ്പം സ്നാക്സ് എന്തെങ്കിലും കൊടുത്ത് വിട്ടാ മതി ലഞ്ച് ഒക്കെ അവിടെ ഉണ്ടേ
തന്നെ ആഹ് ആ എന്റെ കുട്ടിക് ഫുഡ് കൊടുക്കണം സ്നാക്സ് കൊടുക്കണം ആ ഉച്ചക്ക് കൊടുക്കണം
ആഹ് സി ബിഎസി ആണോ അപ്പം സി ബിഎസ് ഇ ആണോന്ന്
ആ അതെ സി ബി എസി ഇ ആണ്
ആ ആ ഇവിടെ ഗവൺമെന്റി ൻ്റെയാ അതൊ അ ഫുഡ് ഫുഡ് നമ്മള് കൊടുത്തു വിട്ടാ സമ്മതിക്കുകേല്ല അതാ പ്രശ്നം ഇല്ലല്ല അല്ല ലൻ അതവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതത്രയും വേസ്റ്റ് ആയി പോവത്തില്ലേ അവരപ്പൊ പറയും സ്നാക്സ് എന്തേലും കൊടുത്ത് വിട്ടാൽ മതി ഫുഡ് ഇവിടെ ഉണ്ട് എന്ന് പറയും ഊം അപ്പ പിന്നെ അതെന്തെ കൊടു ത്ത് വിട്ടാൽ മതി പൊതുവേ കഴിക്കാൻ മടിയാ വാരി കൊടുക്കണം നമ്മ മ്മള്ങ്ങനെ കൊടുത്തോ കൊടുത്താലേ കഴിക്കത്തൊള്ളൂ സ്വന്തമായിട്ട് കഴിക്കാൻ സമയം തോന്നിയാൽ ലേ ഉള്ളൂ ഇല്ലെങ്കി ഈ മന്തിയോ ബിരിയാണിയോ അങ്ങനത്തെ സാധന പിന്നെ സ്വന്തമായിട്ട് വാരി കഴിക്കുവേ
ആ ഇപ്പതിന് സ്കൂളില് മന്തി ബിരിയാണി ഒക്കെ കിട്ടല്ലോ
ആഹ് ഇവിടെ മുട്ടയും പാലു ഉള്ളു ഇപ്പം നെ നേരത്തെ അംഗണവാടിയിലൊക്കെ കിട്ടുവായിരുന്നു ഇവിടെ ഇപ്പം സാദാ ചോറു ഇത ക്കെ തന്നാ
ആണോ
ആം ഇവിടെ അങ്ങനെ ഇതാക്കിയിട്ടുള്ള അങ്കൻവാടിയില ഉണ്ടായിരുന്നു അങ്കൻവാടിയിലും വെജിറ്റബിൾ ബിരിയാണിയാന്നേ പിന്നെ മുട്ടയോ എന്തേലും വെക്കും അ ത്രേ ഉള്ളൂ അല്ലണ്ട് ചിക്കനും ഇതൊക്കെ ആയിട്ടുള്ള തൊന്നും ഇല്ല അവിടെ
പക്ഷെ ചെലേ സ്കൂളുകളിൽ മറ്റേ ഴ്ച്ചയിൽ ഒരിക്കല്
ആഹ് അതുണ്ട് അതുണ്ട് ഈ ഫോണിലൊക്കെ കാണുന്ന കാണാം പക്ഷെ നമ്മുടെ ഇവിടൊന്നും അങ്ങനെ ഇല്ലേ ഇവർക്ക് അംഗൻവാടിയില് ബി രിയാണിയാന്ന് പറഞ്ഞിട്ട് മറ്റേ പച്ചക്കറി ഇട്ടിട്ടു വെജിറ്റബിൾ ബിരിയാണിം പിന്നെ ഒരു മുട്ട കൊടുക്കും നേരത്തെ കുഞ്ഞാണെങ്കി മൊ അങ്ങനെ ഇതിന്റെ യെല്ലോ ഇത് കഴിക്കത്തില്ലായിരുന്നു ഇപ്പ സ്കൂൾ ഇവടെ പോകാൻ തൊടങ്ങിയ പിന്നെ അതിച്ചിരിയൊക്കെ കഴിക്കുന്നുണ്ട്
ഉം ഉം ഉം എങ്ങനെ ആള് പഠിക്കാൻ ഉഷാറാണോ
ആ പഠിക്കുന്നതിനൊന്നും കൊഴപ്പല്ല അവരെന്തേലൊക്കെ എഴുതി കൊടുത്ത് വിടുന്ന വന്ന് വന്നത് എഴുതൊക്കെ ചെയ്യും പിന്നെ സ്കൂളിലെ ഓരോ വിശേഷങ്ങളും പിന്നെ പറച്ചിലാ വരുമ്പോ
ഉം പിന്നെ മടി തൊടങ്ങാനാവുന്നേള്ളൂ ഉം കൊറ്ച്ചൂടിം പോകെ പോകെ തൊടങ്ങും പോവാനുള്ള മടി ഉം
അങ്ങനെക്കെണ് അവളുടെ കാര്യങ്ങള് പിന്നെ വേറെന്താ എന്താ ഇന്ന് സ്പെഷ്യല് ഉച്ച
സ്പെഷ്യൽ മത്തി ചാളക്കറി നിങ്ങള യ്ന് എന്താ പറ്യാ ചാളാന്നാ ഇപ്പൊ ഒന്ന് കൊർഞ്ഞിട്ടുണ്ടോന്ന് തോന്നുന്നു. ആഹ് മറ്റേ മി
വ നേരത്തെ ഇതിലേ കൊണ്ടോരവ് കൊറവായിരുന്നേ ഈ വണ്ടി ക്കാരേ ഇപ്പൊ ഇന്നന്നെ രണ്ട് മൂന്ന് വണ്ടി വന്നു പ്പം നേര ട്രോളിംഗ് അല്ലായിരുന്നോ അത് മാറിന്ന് തോന്നു ല്ലേ
ആഹ് അതെ മാറിന്ന് തോന്നുന്നു ഇപ്പൊ കിട്ടാനില്ലായിരുന്നു മീന്
ആഹ് കി
ഉം ആഹ് ഭയങ്കര വെലയായിരുന്നു ആഹ് അതെന്നെ ആ അത്ണ്ട് ക്ഷെ മീനില്ലായിരുന്നു ഇ പ്പൊ ഇപ്പളാണ് ഇപ്പൊ മീന് കിട്ടല് തൊടങ്ങ്യേ
ആ ആ അതോ ഇതിനൊക്കെ വെ എന്നാ വെ ലയാ മുന്നൂറോ നാ
ആ മറ്റേ മത്തിക്ക് എത്ര കിലോ നാനൂറാ അങ്ങനെ
ആ അങ്ങനുണ്ടായിരുന്നു എന്നിട്ടും ആർക്കും വേണ്ടാതിരുന്ന സാ ധനാ അങ്ങനെ മ ത്തിയൊന്നുമില്ല അല്ലാതെയും ഒന്നും മേടിക്കാറില്ലല്ലോ
ആ ആ അതെ പക്ഷെ നല്ല ടേസ്റ്റ്
ഉം അതെ അതെ അതെ അതെ അതെ
ഉം
പിന്നെ ഹസ്ബൻഡ് എന്നാടുക്കുവാ എന്നാ ജോലി മഴ ഇവിടെ ആ പറഞ്ഞോ
ഹസ്ബൻഡ്‌ മറ്റേ ഇവിടെ കമ്പനിയില് മാനേജരാ
ആണോ ആ ഫിനാൻസോ അതോ അല്ലാതെയോ?
അല്ല. ഒരു എന്താ പറയാ ഇവിടെ മെൻഷൻ ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല ആഹാ ഇങ്ങനെ സ്ഥലം ഐഡന്റിറ്റി പറയാൻ പാടില്ലൽ ല്ലാ.
ആ അതെ അതെ. തെ ആ ആം ആഹ് അങ്ങനെയല്ലേ. ആ ഇവിടെ മഴയാണെങ്കി ങ്കി ഇന്നലെയൊക്കെ ചെറുതായിട്ട് പെയ്തായിരുന്നേ. ഇന്നിപ്പം ഇവിടേ ഇങ്ങനെ തോ ഇതായിട്ട് നിക്കുവാ ഇച്ചിരി തോർന്നു നിക് യോ ചെലപ്പം വൈകിട്ട് പെയ്യാനാ യിരിക്കും. പൊതുവേ ഈ വർഷം മഴ കുറവല്ലായിരുന്നു. ഈ ജൂൺ മാസമൊക്കെ മഴയേണ്ട മാസമൊ ക്കെ ഇവിടെ അത്ര നന്നായി ട്ട് മഴ പെയ്തിൽല്ലോ. പെയ്ത് പെട്ടെ ന്ന്
ആ പക്ഷെ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു രാവിലെ. ഹലോ ഹലോ ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ഹലോ
ആ ആ കേൾക്കാം കേൾക്കാം. എടക്ക് റേഞ്ചേ ചെറുതായി ഒന്ന് പോയി. ഉം
പിന്നേ ഉച്ചക്ക് ആ ഉച്ചക്ക് ഫിഷ് ഉണ്ടല്ലോല്ലെ. വൈകിട്ട് അങ്ങനെ സ്പെഷ്യൽ എന്തേലും ഉണ്ടാ
ഏയ് ഇല്ലല്ല. വൈകീട്ട് സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാ എന്നാ അങ്ങനെ പൊരി പൊരിക്കടികളൊക്കെ കുറവാണ് ഓയിലി അല്ലേ
ആഹ് അ അതെ അതെ അതെ അതെ പിന്നെ അത് മാത്ര ത്രല്ല ഇപ്പൊ ഗ്യാസിന് വെല കൂടിയോണ്ട് മേടിക്കണമെങ്കി തന്നെ എന്ത് വെലയാ കടിക്കൊക്കെ പതിനഞ്ച് ഇരുപതൊ
അതെ അതെ ഇരുപത് റേറ്റ് കൂടി മ്മ് ഇരുപത് ത് പിന്നെ ചായക്ക് ചായക്ക് റേറ്റ് കൂടിലെ ചായക്ക് റേ റ്റുകൂടി
ആ ആ ആ പൊറോട്ടക്കൊക്കെ ഇരുപതൊക്കെ ആക്കിന്ന് പറയന്ന കേട്ടു കഴിഞ്ഞ ദിവസം ഹസ്ബന്റ് ഒരടുത്ത് കഴി ജോലി ഹിറ്റാച്ചി ഓടിക്കുവാണേ നമുക്ക് വണ്ടി ഉണ്ട് അപ്പോ അങ്ങനെ ഓടിക്ക ക്കുവാണേ അന്നേരത്തേക്കും ഓരോ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ അവിടെ ഒരു ഹോട്ടലിൽ കയറിയപ്പം ഒരു മത്ത ത്തിവർത്തതിന് നൂറ് രൂപ അത് ഒറ്റ പീസേ ഉള്ളൂ പറയുന്ന കേട്ടു ആഹ് എങ്ങനെ വെറുംചോറ് അതായത് ഐറ്റം ഇതൊന്നും ഇല്ലാ വെറുംചോറിന് ഇവിടെ തൊണ്ണൂറൊക്കെയാ അവിടെയോ
ആഹ് ഇവിടെയും തൊണ്ണൂറ് ആ പണ്ടൊക്കെ നമുക്ക് സാധാ ചോറ് അറുപത് രൂപക്കൊക്കെ കിട്ടിയിരുന്നു ഇപ്പൊ നൂറ്
ആ അതെ അതെ അതെ ഇയ്യെങ്ങനെ ഇത് മുതലാവും നമ്മുക്ക് പിന്നാ ഏ ജോലി ചെയ്താ ശമ്പളം കുറവാ പക്ഷെ ഈ ഗ്യാസ് ത്ര പ്രശ്
ആഹ് അതെ കഴിഞ്ഞ ദിവസം എന്തായ എന്തോന്ന് വാങ്ങീട്ടേ ആഹ് മറ്റേ മില്ലില് അരി പൊടിക്കാൻ കൊണ്ടോയി നമ്മളെ ഈ പുട്ടിനില്ലേ ആ അരി പൊടിക്കാൻ കൊണ്ടോയിറ്റ് കുറച്ച് അരിക്ക് എത്ര ഭയങ്കര റേറ്റ് പ്പൊ ഞാൻ അയാളോട് ചോദിച്ചു എന്ത് ഇങ്ങനെ അപ്പൊ ഉം ഗ്യാസിന് വെല കൂടീട്ടാന്ന്
ആഹ്
ഉം
ഗ്യാസിന് വെല കൂടിയ പ്പഴത്തേക്കും മൊത്തത്തി സാധനങ്ങൾക്ക് നമ്മുടെ എല്ലാ സാധനങ്ങൾക്ക് വെല കൂടിയല്ലോ ഇപ്പം എന്നാ പറയാ കടയിൽന്ന് മേടിക്കുന്ന പഞ്ചസാരയോ തേയിലും എല്ലാ സാധത്തിനും വെ കൂടീല്ലേ ക്വാണ്ടിറ്റിയും കുറഞ്ഞു ഈ പലഹാരത്തിനാണേലും ക്വാണ്ടിറ്റിയും കൊ പിന്നാ അതിന്റെ ഭയങ്കര വെലയും കൂട്
ആ അതെ അതെ
ആ ഈ മറ്റേ പപ്പട പോളിയൊക്കെ അറിയാവോ പപ്പട പൊളി അത്
പപ്പട പോളിയാ ഇല്ല
പപ്പടം കൊണ്ടുണ്ടാക്കുന്ന മറ്റേ വട്ടത്തിലിരിക്കുന്ന സംഭവാണെ ആഹ് നേർത്തെ ഒരു പായ പാക്കിറ്റി അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അത് അമ്പത്തഞ്ച് രൂപയ്ക്കായിരുന്നു നമ്മടെ ഇവടെ. അതിപ്പ നാലെണ്ണത് ത്തിന് അമ്പത്തഞ്ച് രൂവയായി പപ്പട വടാന്നൊക്കെ അറിയത്ത്
പപ്പടവടാന്ന് ആ കേട്ടിട്ടിണ്ട് ഒരു മറ്റേ ഇതല്ലേ മഞ്ഞ സാധനാണോ
ആഹ് അത് തന്നെ അത് തന്നെ ആഹ് ആഹ് അതൊക്കെ ഈ എന്ത് വെലേ
ആര് ഈസ്റ്റാണ് തോ
ഉം അത് തന്നെ ഗ്യാസിന് വെല കൂടിയ പ്പൊ മൊത്തത്തി സാധനങ്ങൾക്കും വെരെ ഡ്രസ്സിന് വെരെ ഇതായ് ഈ ഷിപ്പിംഗ് ചാർജ് കൂട്ടീം ഈ വണ്ടിക്ക് അങ്ങനെ അയിനാന്നൊക്കെ
ഉം എല്ലാത്തിനും വെല തന്നെ ഇന്നലെ അ എന്തായിരുന്നു ഒരു ജയ്സ- നസി വാങ്ങാ പോയപ്പോ ഭയങ്കര റേറ്റ്
ആ
സാധാ ജേഴ്സിക്ക് നമ്മള് നൂറ് രൂപകൊക് ടീഷർട്ട് കിട്ടുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ
ആ അതെ അതെ അതെ പിള്ളേർക്കോ പിള്ളേർടെ സാനങ്ങളോ എല്ലാം വെല കൂടുതല് സ്കൂള് തൊറന്നപ്പോ തന്നെ അത്യാവശ്യം നല്ലൊരു ഇതായി പിന്നെ എടയ്ക്ക് ഈ ഇവള് കുഞ്ഞും കൂടെ ആയൊ ഇവള് ഓരോ സാനങ്ങള് കൊട്ക് അ ഇപ്പ കല്ല് പെൻസിലൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാ ഒ
ആ അതെ അയ്യോ എനിക്ക് അതൊക്കെ കഴിഞ്ഞതാ ദെവസം ഓരോ പെൻസില് അപ്പൊ വൈകീട്ട് വന്ന് പെൻസില് എവിടെ എന്ന് ചോദിച്ചാ പറയും അത് താഴെ വീണു പോയി അത് എന്തേ എടുക്കാഞ്ഞേ ചോയിച്ചാ അത് ഈ ഇരുന്ന് എടുക്കണ്ടേ അപ്പൊ അത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കി ഇരുന്നപ്പോ കണ്ടില്ല അങ്ങനെയൊക്കെ എക്സ്ക്യൂസ് പറയാ ഡെയിലി ഓരോ പെൻസില്
അതെ അതെ അതെ അതെ അതെ ഉം എല്ലാവരുടെ ഒക്കെ കാര്യം ഇവിടെ ഇപ്പ തൊടങ്ങിട്ടേ ഉള്ളോണ്ട് ഇനി അറിയാം പോയ് സ്കൂളി ഫസ്റ്റ് ദിവസം പോയി ട്ട് അതായത് അയ്യോ എന്നാ ശരി ഞാൻ വിളി
ആ ഓക്കെ
ആ